ഹലോ
ആഹ ഹലോ കേൾക്കുന്നില്ലേ ആഹ് ആഹ റേഞ്ച് പ്രശ്നം ഉം
ഇല്ലാ അത് പെട്ടെന്നാട്ടെ എന്താണാവോ റേഞ്ചന്റെ പ്രശ്നം എന്തെങ്കിലും ആവും മയൊക്കല്ലേ
മഴാണ്
ഉം
എന്താ വിശേഷം ഒക്കെ നല്ല വിശേഷാണ് അവിടെക്കെ
ഇവിടെയാണ് പോണ്‌ നല്ല വിശേഷം തന്നെ
ആഹ് ചായൊക്കെ കുടിച്ചില്ലേ ഉ ഹൂം ആഹ് എന്താ കടി
കടിയായിട്ട് ഞങ്ങക്ക്ന്നൊരു കല്യാണ ഇണ്ടെയ്നിം അപ്പൊ അവിടുന്ന് പോന്നപ്പം കൊറച്ച് ചോറൊക്കെ കൊണ്ടു പോന്നീനി അപ്പൊ അതൊക്കെ ഒന്നുടി കഴിച്ചു ചായക്ക്‌ വേറെ കടിയൊന്നും ഉണ്ടാക്കിട്ടില്ല ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ മക്കള്
ആഹ്
അപ്പം പിന്നെ ഇനീപ്പ അതൊക്കെ മതി വിചാരിച്ചു
ആഹ് അത് ശരിയാ നമുക്ക് ഒരാവിശ്യത്തിന് പോയാ പിന്നെ അതന്നെ മതിയാവോല്ലോ
മ്മ് മ്മ് മ്മ്
ദിവസോം ഉം ഞങ്ങള് ആഹ് ചായ കുടിക്കെ കഴിഞ്ഞ് ഇന്ന് പ്രത്യേകിചോന്നും ഉണ്ടാക്കിയില്ല സ്കൂളൊന്നും ഇല്ലാത്തപ്പം
മ്മ് മ്മ്
വീട്ടിലുള്ള ബേക്കറിയൊക്കെ തിന്ന് സ്കൂൾ ഉണ്ടാവുമ്പോ ഓൽക്ക് എന്തെലൊക്കെ വേണം വരുമ്പോ എന്ത ഉണ്ടാക്കിയേ ചോയ്ച്ചും വേഷന്നിങ്ങട്ട് വരല്ലേ പ്പോ അങ്ങനെ കാര്യയിട്ടൊന്നും ഉണ്ടാക്കില്ല വീട്ടിലുള്ള ബേക്കറി അതു ഇതൊക്കെ എടുത്തുന്നോല് ആഹ് ഇന്നും നാളെയും ഒഴിവല്ലേ
കുട്ട് കുട്ടിളൊക്കെ എന്താ പറയ്ണേ
കുട്ടിളൊക്കെ എന്താ അങ്ങനെ പോണ് നാല് മക്കളുണ്ട്
ആഹ് ആഹ് ആഹ് വലിയ മുത്ത മു ത്തത് ആൺ കുട്ടിയോ പെണ്ണാ
മൂത്തത് മോളാണ് പിന്നെരു മോന് പിന്നെ രണ്ട് മക്ക മോളാ ഒരു മോനും മൂന്നു മോളാണ്
ആഹ് മൂത്ത ആള് എത്രയില പടിക്കണ
ഒളുപ്പാ ഡിഗ്രിക്ക് പഠിക്ക ഓലവിടെ ഹോസ്റ്റൽല് നിക്കലാ അവിടെ
ആഹ്
അപ്പോ ഓള് സോഷ്യോളജി
ആഹ്
പിന്നെ ഇങ്ങക്കൊക്കെ അവിടെ പഠി പഠിക്കാ
ആഹ് ഇൻക്കും നാല് മക്കളന്നെ ഇന്റെ മൂത്ത പിന്നെ കല്യാണ കഴിഞ്ഞെൻ്റെ മോളെന്നേണ്. ഓളെ ഡിഗ്രി സെക്കൻഡ് ഇയറൊക്കായ കല്യാണം കഴിഞ്ഞിണ് പ്പം. പി ജിക്ക് പഠിക്ക്ണ് ണ്ട്. ഒരു മോനുണ്ട് കുട്ടിണ്ട്. ഒരു ഒന്നര വയസ്സായിണ്.
ആഹ്. അഹ് ശരി ഉം.
പിന്നത്തെ പ്ലസ് ടു ന് പഠിക്ണ് പിന്നെ പത്താം ക്ലാസ്സില്. പിന്നെ ചെറിയ ഒര് കുട്ടിണ്ട് എൽ കെ ജി പഠിക്ക്‌ണൊരുട്ടിണ്ട്.
ഉം ശരി. മോളും മോനും ണ്ടോ?
ആഹ് മൂന്ന് പെണ്ണും ഒരാണാ. രണ്ടാമത്തത് മോനാണ്. ഓന് പ്ലസ് ടു ന് പഠിക്ണ്.
ആഹ് ഇവട്ത്തെ മാതിര്യെന്നെ ലേ.
മൂന്ന് പെൺ
ആഹ് ശെരി
ഇങ്ങക്ക് ചെറിയ കുട്ടിയാ? ചെറിയ കുട്ടിണ്ടോ?
ചെറുത് ഒന്നാ ക്ലാസ്സിലാ.
ആഹ് ഇവല് കൊറച്ച് പ്രായത്തിന് ഡിഫറന്റ് ഉണ്ടായതോണ്ടേ.
ആഹ് അത് ശെരി. അസ്‌ബെൻ്റ് വടെ ഇണ്ട് നാട്ടിലെന്നേണ്. ഇങ്ങൾതോ, ഇവടെല്ലേ?
ആഹ് ഞങ്ങൾത് ഇവടെ തന്നേണ്. ഹോട്ടൽ പണിയൊക്കെ ആയിട്ടങ്ങനെ പോവാണ്.
ഇത്‌വടെ ഉസ്താദാണ് അറബിക് കോളേജിൽ പഠി
ഏഹ്
ആഹ് ആഹ് പഠിപ്പിക്കി ആഹ് ആഹ് മദ്രസെ അല്ല അല്ല മറ്റേ അറബിക് കോളേജ് രണ്ടും കൂടിള്ള സ്കൂളും അങ്ങനെള്ള. അങ്ങൻത്തെ കോളേജിലാണ്.
ഉം ഉം
പിന്നെ വേറെന്താ? വിശേഷം അങ്ങനെ പോ ഉച്ചക്ക് ബീഫ് കറിണ്ട് ബപ്പടം പൊരിച്ചതും.
മക്കളൊക്കെ ഇണ്ടായതോണ്ട് പ്രത്യേകിച്ച് എത്തും ഇണ്ടാക്കിട്ട്ണ്ടാവൂലല്ലേ.
ആഹ് അങ്ങനെ ഓല് ക്ക്‌ വലിയ ഇഷ്ടൊന്നുല്ല ബീഫ്. അപ്പപ്പിന്നെ വീ ട്ടില് ഇണ്ടായിനി അത് ഈദിന്റൊക്കെ അതാണ്ട്ട്ത്ത് വെച്ചെനി.
ഏഹ് ഈദിന്റെ കഴിഞ്ഞിട്ടില്ലേ.
കഴിഞ്ഞില്ലേനി. ഇന്ന്‌ ലാസ്റ്റ്ട്ത്ത് വെച്ചതാ.
അത് ശരി
ഒന്നും ഇല്ലാത്തപ്പം പിന്നാണ്ട് ഇട്ത്ത് വെക്കും.
ആഹ് ആഹ്
എന്തേങ്കിലൊക്കൊന്ന് വെക്കണ്ടെ വിചാരിച്ച്.
ആഹ് പിന്നെ വീട്ടില് പിന്നെ ഞങ്ങൾക്ക് ഞാൻ പർഞ്ഞില്ലെ കല്യാണണ്ടായ്നിന്ന്.
ആഹ് കല്യാണ വീട്ട് പോയി. ഇനിപ്പ അതോണ്ട് ഇന്നൊന്നും ണ്ടാക്കണ്ടല്ലോ.
ഉം ഇന്ന് ഒന്നും ഉണ്ടാക്കണ്ട. അവ്ട്ന്നും കൊർച്ച് ചോറ് ഞങ്ങളെ കസിൻന്റെ വീട്ടിലെന്നേനി. ബന്ധുവിന്റെ വീട്ടിലാണ് കല്യാണം. അപ്പൊ അവ്ട്ന്ന് കൊർച്ച് ചോറും കൊണ്ടന്നാണ്ട്. വൈകുന്നേരത്തിന് കൊർച്ച് കഞ്ഞിണ്ടാക്കണം പറ്റാത്തവർക്ക്. എപ്പോളും ത് കഞ് ആഹ് കഞ്ഞ്യാ ഇഷ്ടം. ആഹ് വൈകുന്നേരം പ്പ ഓങ്കിലും കുറച്ച് ചെറിയ മക്കൾക്കൊക്കെ ഇഷ്ടവാ കഞ്ഞി അങ്ങനെ കല്യാണത്തിന് എന്തെങ്കിലുമൊക്കെ പോയി വന്നാലൊക്കെ കഞ്ഞില്ല ശ്
ആഹ് ആഹ് ശരി
എന്തെങ്കിലും ചമ്മന്തിയോച്ചാറോ എങ്ങനെങ്ങ എന്തെങ്കിലുമൊക്കെ മതിയാലോ
ആഹ് അതന്നെ
ഉം
പിന്നെ ഹസ്ബന്റ്‌ ങ്ങനെ ചപ്പാത്തി എങ്ങനൊക്കെ വേണം
എനാ
ചപ്പാത്തി ഹസ്ബന്റ്ന് ചപ്പാത്തി അങ്ങനെയൊക്കെ വേണോ
വാണം വാണ്ടീന് അപ്പം അതിന് ഷുഗറ് ഒക്കെ ഉള്ളതൊണ്ട് ആദ്യക്കെ ഇണ്ടാക്കീന് അപ്പ പിന്നെ ചപ്പാത്തി തിന്ന് തിന്ന് തിന്നേ കൊറെ ആവ് പാട് മടുപ്പ് വരിയാണല്ലോ
അപ്പം പിന്നെ ഇപ്പൊ അങ്ങനെ കഴിക്കലില്ല പ്പ ചോറ് തന്നെ ചില താങ്ക് തിന്നും
മരുന്ന് കഴിക്കേണ്ടോ ഷുഗറിനൊക്കെ
ആഹ് ഉണ്ട്ണ്ട് ഇൻസുലിനും ഗുളികൊക്കെ ഉണ്ട്
ഏഹ് ശരിയാ ഉണ്ടായാ പിന്നെ നിർത്ത കയ്യലല്ല
ആ
ഉം ഒരുപാട് ആയിച്ചെല്
സൗദിയില് പോയി രണ്ട വർഷം അവിടുന്ന് വന്നപ്പോ അങ്ങനട്ട് എന്തായതാ
പെട്ടെന്ന ആഹ് ഓ ശരി ഉണ്ടായാ പിന്നെ പോയിട
ഉം ശരീരത്തിന്ന് പോയി കിട്ടൂലല്ലോ എത്ര ആയാലും ഉം പിന്ന കൊറെ ആദ്യൊക്കെ മരുന്ന് ഇങ്ങനെ ഗുളിക മാത്രള്ള നമീൻ ഇപ്പം പിന്നെ അങ്ങനെ മുറി ഇന്തൊക്കെ ഉണ്ടാകുമ്പോ ഉണങ്ങയിട്ടേ
അഹ് അയ് ശരി ഉം ഏയ്
വേറെന്താ വീട്ടില് പിന്നെ ആരൊക്കെ കണ്ടാ
ഉമ്മ ഉമ്മല്ല ഉപ്പണ്ട് ഹസ്ബൻഡിന് ഉമ്മ
ആഹ്
ഉം
ഇങ്ങള് തറവാട്ടിലാവില്ലേ
എല്ലാ ഞങ്ങള് വേറെ പോയിട്ടുണ്ട് അവിടെ അനിയൻ ഇണ്ട് ഓല് ഇവടെ മുറ്റത്ത് തന്നെയാണ്
ആഹ് ഉപ്പ എവിടെ ഇങ്ങള കൂടെണോ
അല്ല ഓര് മറ്റേ വീട്ടിലാ തറവാട്ടില്
ആഹ് അത്ശെരി ആഹ് എന്താട്ട് പെരുന്നാളൊക്കെ കഴിഞ്ഞ് എന്തൊക്ക്യ ഏഹ്
പെരുന്നാളൊക്കെ ആഹ് ഫാമിലി ട്രിപ്പ് ഒക്കെ പോയി ഉം ഞങ്ങള് ഞങ്ങളെ വീ തിന്നുവും ഇന്റെ വീട്ടിന്ന് ഒക്കെ പോയിന് ഞങ്ങള് പാർക്ക് പോയി കക്കാടൻ പോയി അവടെ
അത് ശെരി
അവടെ പോയി രാവിലെ വൈകുന്നേരം പോന്ന് പാർക്കിലാനു പോയേ ഉം ഹും
ആഹ് ആഹ്
ഇങ്ങള് പോയില്ലേനോ
ഞങ്ങള് പോയിട്ടില്ല ഇക്കുറി പിന്നെ അധികം മദ്രസിനൊന്നും ലീവും കിട്ടില്ല പിന്നെ ആഹ് ഇല്ലാ വീട്ടു പോയിന്നല്ലാതെ വേറൊന്നും ചെയ്യ പോയിട്ടില്ല
ആഹ് അത് ശരി
ഉം
മക്കക്ക് പോകുമ്പോ ഒരു ആഹ് മഴന്നെനു നല്ല മഴെ എന്നും അന്നൊരു മഴ ഇല്ലേനി അ അപ്പൊ നങ്ങളങ്ങനെ പെട്ടന്ന് അണ്ട് പോയി
ഉം അവടുന്ന് വീട്ടു പോയിട്ട് അവിടുന്ന് പോവാന്നൊക്കെ പറഞ്ഞു അപ്പം പിന്നെ ആഹ്‌ എല്ലാരും പാ ത്താവുമ്പളെ അവടെ തന്നെ സമയം കഴിയണ അറില്ല അൻജ ത്ത്യാളേടെ മക്കളും എല്ലാരും പാടിണ്ട് വന്നാല് ഞമ്മള അവടെത്തന്നെ അങ്ങനൊരു സമയം കയിയും
ഉം ആഹ് ഉം അവടെ എന്റെ വീട്ടിലാണെ അവടെ വല്ല്യ ഫാ വല്ല്യ ഫാമിലിയാണ് അപ്പ എല്ലാരും ഇണ്ടാവുമ്പോ നല്ല രസാണ്
ആഹ് ഞങ്ങളും നാല അവടെ നാല് പെൺകു കുട്ടികളും ഒരാാണ് വണ്ണ അപ്പ എല്ലാവർക്കും മക്കളാ എല്ലാവർക്കും മൂന്നും നാലും മ പുക്കളകുമ്പോ കൊറേ ആൾണ്ട് ആ അപ്പം പിന്നെ എല്ലാരും പാട ആവുമ്പോളെ അങ്ങനെ ആയിട്ട്
അതന്നെയ ആകെ ഒന്നോ രണ്ടോ ദിവസം എല്ലേ നക്കുള്ളു
ഉം പിന്നെ ഞങ്ങള്ൾ വല്യമാന്റെ അടുത്ത് ഉമ്മ അമ്മാന്റെമ്മാന്റെ അടുത്ത് വല്യമമാന്റെ അടുത്ത് അയിലൊക്കെ പോയിങ്ങണ്ട് അങ്ങനെ പോകുന്നുന്നല്ലെ വേറെടുക്കും ദൂരെ കായിക്കാ അങ്ങനൊ ഒന്നും പോയിട്ടില്ല
നിന്നട പെരുന്നാളും സ്കൂൾ തുർക്കരു ഒ കൊപ്പയോണ്ട്ല്ല ഉം നല്ല ചലവ്നല്ലോ
ന്തന്നെ പിന്നെ ഡ്രസ്സ് ഇട്ക്കലും ബുക്ക് വാങ്ങലും മ കളക്കെ രണ്ട് മൂന്നാല് മക്കളൊക്കെ പോവാണ്ടാവുബഴ്ക്കിന് എല്ലാര്ക്കും വാണ്ടേ ഞമ്മൾ ഒപ്പി ആഹ ആ
തന്നെ ഉം
ഉം ഇങ്ങളെന്താ വർക്ക് എന്തേലും ചെയ്യ്ണ്ടോ ജോലിക്ക് എന്തേലും പോവ്ണ്ടോ
ഇല്ല വർക്കൊന്നുല്ല വീട്ടിലെന്നെ ഹൗസ് വൈഫ് ആയിട്ട് ഇങ്ങനെ പോണ് വീട്ടിലെ പണിയായിറ്റ് അതന്നെ ഇണ്ടല്ലോ
അതന്നെ അതന്നെ ഇണ്ടാവും പക്ഷെ നമ്മൾ പോവാണെങ്കിലും ഞമ്മൾക്ക് അത് അത് ഇണ്ടാവും ചിയ്യും അപ്പ തീരും ചിയ്യും
ആഹ് അതന്നെ പോയാല് അത് എന്തെങ്കിലൊക്കെ അത് കയ്യും അന്ന് അന്നൊന്നും പഠിച്ചതുല്ല ഇപ്പ ഇങ്ങനെ തോന്നും പഠിക്കേനീ ന്നൊക്കെ
ഇപ്പളും പഠിക്കണ്ടല്ലോ എല്ലാരും
ഇപ്പളും പഠിക്ക്ണ്ട് ഓരോ എത്ര പ്രായ ആയാലും പഠിക്ക്ണൊക്കണ്ട്
അതന്നെ ഞമ്മൾക്ക് ഒന്നിനും ടൈം ഇല്ലാന്നൊള്ളു ടൈം ഇല്ലാന്ന് വിചാരിച്ച ടൈമില്ല ന്നാണ്ടേ ഞമ്മക്ക് എന്തേലും ചെയ്യണംന്ന്‌ വിചാരി ച്ച ണ്ടേനും പറഞ്ഞില്ലേ
ആഹ് അതെ നമുക്ക് ആവിശ്യം വന്നാല് നമ്മുക്ക് ആക്കാട്ടോ വേറെ ഒന്നും നോക്കാതെ ഇങ്ങനെ അതിനായിട്ട് നിക്കണം ന്നാ കിട്ടും
മൂത്ത കുട്ടി ന്ന്ട്ട് വെക്കേഷനിൽ വന്നില്ലേ പെരുന്നാൾ ക്കൊക്കെ വന്ന് പോ പോ
കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് പോയതാ ഇഞ്പ്പോ രണ്ടാഴ്ച്ച കഴിഞ്ഞിട്ട് വരൊള്ളൂ
ആഹ് ശനി ഞായർ ക ലീവ് ഇണ്ടാവുല്ലേ
എല്ലാ ആയ്ച്ചില്ല പിന്നെ അങ്ങനെ മാസ്ത്തില് വരും
ആഹ് ആഹ്
അങ്ങനെ വെരൊള്ളു
ഉം മയൊക്കെ ഇന്ന് ഒക്കെ മയ ഇണ്ടായോ
ഇന്ന് മഴ കൊറവാ മയകൊറവാ
ആഹ് ആഹ് ഇബടിംഒക്കെ അങ്ങൻ തന്നെണ്
ആഹ് ഇന്നാ ശെരിട്ടോ സമയം ആയി ആഹ് ആഹ് ആഹ്
ഉം